നിങ്ങളെ ക്രിസ് സ്സിനൊക്കെ അങ്ങനെ അങ്ങട്ട് ഇങ്ങട്ട് പൈസ ഒക്കെ കൊടുക്കോ
നമ്മള് ക്രിമസിനങ്ങനെ പൈ സ ഒന്നും കൊടുക്കാറില്ലാട്ടോ ക്രിസ്മസിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബന്ധുക്കളൊക്കെ വരുമ്പ അങ്ങനെ കൊടുക്കണംന്ന് നിർബന്ധം ഒന്നുല്ല കൊടുക്കണം നിർബന്ധമില്ല പിന്നെ അങ്ങനെയാവുമ്പോ പിള്ളേർക്കൊക്കെ പൈസ കൊടുക്കുവല്ലോ ഞാനിപ്പോ എന്റെ മമ്മിയുടെ വീട്ട് പോവ്ണ്ടേ അമ്മച്ചി എന്തായാലും ഞങ്ങക്ക് പൈസ തന്നിട്ടേ വിടു അങ്ങനെയൊക്കെ കൊടുക്കുന്നുള്ളൂ അല്ലാതെ നിർബന്ധമായിട്ട് കൊടുക്കണം അങ്ങനൊരു സംഭവ ഇല്ല നമുക്കൊന്ന നിർബന്ധം പിടിച്ച അങ്ങന പറയത്തില്ല നമുക്ക് ഉണ്ടെങ്കിൽ കൊടുക്കാ അങ്ങനെ ഒരിത് പിന്നെ എന്റെ അമ്മയുടെ വീട്ടിലൊക്കെ പോകുമ്പോ അമ്മച്ചി അച്ചായിമാര് എല്ലാരും പൈസൊക്കെ തന്നിട്ടൊക്കെ വിടത്തുള്ളൂ കേട്ടോ പിന്നെ നമ്മുടെ വീട്ടിലും ചെറിയ പിള്ളേരൊക്കെ വരുമ്പോ നമ്മള് പൈസ കൊടുക്കും ഉടുപ്പ് മേടിച്ചോ ബുക്ക് മടിച്ചോക്കെ
നിങ്ങള ആ ഭാഗ അധികം തേയിലന്റെ ഒക്കെ ഭാഗല്ല അല്ലേ തേയില തോട്ടം
ആഹ് നമ്മുടെ നമ്മുടെ ഇവിടെ തേയിലയുണ്ട് കാപ്പിയുണ്ട് റബ്ബറുണ്ട് പിന്നെ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ കാപ്പി നമുക്ക് കാ പ്പി കുരുമുളക് ഇങ്ങനത്തെ സംവങ്ങളൊക്കെയ റബറ് നമക്ക് കൊ റവാണേ കാപ്പി കുരുമുളകൊക്കെയാ നമുക്ക് കാപ്പി കുരുമുളക് ഒണ്ട് ആഹ്
ഉം
തേയില തേയില പിന്നെ അതൊരു മല മീൻസ് ഒരു ഒരു ഏരിയൽ ഇങ്ങനെ തേയില ആഹ് നമ്മടെ ഏരിയയിലില്ല അപ്പറ ത്തെ നമ്മള മീൻ നമ്മ ആഹ് ജില്ലയിലൊണ്ട്
ആഹ് കണ്ടിട്ട്ണ്ട്
അങ്ങനെയൊക്കെ ആഹ് ഞാനും അതെ ഞാനങ്ങനെ എപ്പളും പോവാറൊന്നുല്ല പിന്നെ ഉള്ളപ്പോഴൊക്കെ ഫോട്ടോ എടുക്കാനൊക്കെ ഇങ്ങനെ പോവും ഫോട്ടോ എടു ക്ക് വരും ഉം പിന്നെ മമ്മിടെ വീട് തമിഴ്നാടാണേ മമ്മിടെ വീട് പോകുമ്പോ തമിഴ്നാട് പിന്നെ ഫുൾ ഉണ്ടല്ലോ തേയിലകള് അപ്പൊ നമ്മളിങ്ങനെ തേയില നുള്ള്‌വായിരുന്നു പണ്ടൊക്കെ പോയിട്ട് തേയില നുള്ളിട്ട് നമ്മളത് ഒണക്കിയിട്ട് പൊടിക്കുയാരുന്നു അന്നിട്ട് ചായ ഒണ്ടാക്കി കു നമ്മളന്നെ സ്വന്തം
അപ്പ ഉണ്ടാ ശരിയാവും നല്ലതാ
ആഹ് നല്ലതാ നല്ല ഫ്രഷ്ല്ലേ നമ്മള് അവർക്ക് അവർക്ക് തേയിലത്തോട്ടം ഒണ്ട് അവർടെ സ്വന്തം തേയിലത്തോട്ടം അന്നിട്ട് നമ്മള് ഞങ്ങള് പിള്ളേര് പോകുമ്പ പിള്ളേരെ കൊറേ പേരുണ്ടാവുഅല്ലോ ഞങ്ങള് തന്നെ അതിങ്ങനെ തേയിലനുള്ളും അന്നിട്ട് ഞങ്ങള് വെച്ച് മീൻസ് അത് ഒണക്കും കുറേ ദിവസൊക്കെ വെച്ച് ഇങ്ങനെ ഒണക്കിട്ട് പൊടിക്കും കൈ കൊണ്ട് അന്നട്ട് നമ്മള് തന്നെ ചായ ഇണ്ടാക്കി ചായ കുടിക്കുക
ഉം ഉം
അതൊക്കെ ഒരോർമ്മയായിരുന്നു ആഹ് പിന്നെ ആന്റിയൊക്കെ വരുമ്പോ നല്ല ഫ്രഷ് നല്ല ഫ്രഷ്ന്ന് പറഞ്ഞൽ നല്ല ഫ്രഷ് അവിടന്ന് അവരൊണ്ടാക്കിത് തന്നെ നല്ല ചായ പ്പൊടി കൊണ്ടതരും നമ്മളിപ്പോ ഈ കടയിന്നക്കെ പത്ത് രൂക്ക് ഇരൂരക്ക് ഒക്കെ മേടിക്കുന്നെ അങ്ങനെയല്ല മീൻസ് അവിടു
ഇത് ഇവടെ ഇവടെ തന്നെ ഇപ്പൊ പാ ചായ കുടിക്കാൻ പറ്റാതായിക്കണ് ചായപ്പൊടി ഒന്നും ഒരു ഒരു രുചി ഇല്ലാതയ്ക്കണ് അപ്പ ന്ച്ച് കട്ടചായ ഒന്നും ഒണ്ടാ കുടിക്കന്നും തോന്നൂല
ആ ചായപ്പൊടി എന്ത് ടേസ്റ്റ് ആയിരുന്നുന്ന്റിയോ നല്ല ടേസ്റ്റ്ന്ന് പറഞ്ഞ നല്ല ടേസ്റ്റ് ഇത്തിരി ഇട്ട്ന്നെ ഭയങ്കര കളറും വന്നു നല്ലൊരു രുചിയൊക്കെ ആയിരുന്നു അതിന് എനിക്ക് അതൊക്കെ കഴിച്ച് കഴിഞ്ഞട്ടാണ് മറ്റേ ഇതൊക്കെ കഴിക്കുമ്പോ ഒരു ഇതൊക്കെ കുടിക്ക്പോ ഒരു വൃത്തികേട് തോന്നുന്നേ നല്ല അടിപൊളിയായിരുന്നു അത് എന്റെ വായിൽ നിന്ന് ഇതേവരെ പോകുന്നില്ല അമ്മാതിരി നല്ലൊരു തേയിലയായിരുന്നു ആന്റിയൊക്കെ വരുമ്പ എടക്ക് കൊണ്ടുവരും ഇങ്ങനെ
അതെ എടക്കൊരു നല്ലൊരു ചായുടിക്കാൻ തോന്നുമ്പോ എപ്പഴേലേ ഞാൻ ചായുടിക്കുള്ളു പക്ഷെ ഇപ്പ തീരെ തോന്നണില്ല കാരണം എന്തിനാപ്പൊ അത് കുടിക്കണാ കാരണം അത്ര ഒരു എന്താ പറയാ ഒരു രസം ഇല്ല്യ ഉം ആഹ് ഒരു ആദ്യൊക്കെ നല്ല ചായുടിച്ച ആ ഒരു ടേസ്റ്റ് ഒന്നും കിട്ടുന്നില്ല്യ ഞാൻ പറയും പൊടിന്റെ കുഴപ്പണോ അത് ഞാന് ഒരേ കമ്പി ആ എ വീട്ടിന്റെ കമ്പിനിന്ന എപ്പളും വാങ്ങില് പക്ഷെ ഇപ്പൊ എ വീ റ്റി എല്ലാതും ഒരുപോലെ ആയാത്
ആഹ് ഞങ്ങള്ന്ന് പറഞ്ഞിടെങ്കി കാപ്പിയാണ് ഞങ്ങൾ അങ്ങനെ ചായ കുടിക്കാറില്ല നമ്മള് കാപ്പി ഫാമിലിയാണ് ചായൊക്കെ വല്ലപോയും ഒക്കെ കുടിച്ചാലായി മമ്മിക്ക് മമ്മിക്ക് ചായ അല്ല മമ്മിക്ക് കാപ്പി പപ്പയ്ക്ക് ചായ വെരുട്ടോ പപ്പയ്ക്ക് ചായ വെരും പിന്നെ ചേ ട്ടന് കാപ്പി ഇനി എനിക്കും കാപ്പി നമ്മളൊരു വെറൈറ്റിക്ക് വല്ല ചായയും കുടിച്ചാലോ ആഹ് കുരു ഇണ്ടങ്ങെ അഹ് ഒണക്കും എന്നട്ട് ഇങ്ങനെ പൊടിക്ക്യും അങ്ങനെയാണ് കാപ്പി ആ കാപ്പി പൊടിന്റെ കൂടെ കൊറേ ഇങ്ങനെ ഇത്‌ സംഭവങ്ങളൊക്കെ ഇടും ആഹ് മറ്റേ ഞ്ചി ഇതെക്കെ ഇല്ലെ ഇഞ്ചിയിടും അതേപോൽതന്നെ എന്താണ് ഏലക്കയിടും അങ്ങനെയൊക്കെ ഉം അപ്പൊ നല്ല ഇതാ അപ്പൊ നമ്മൾ ഓൾറെഡി ഇങ്ങനെ പൊടിച്ച് വെച്ചിട്ട്ണ്ട് ഉം അത് നല്ല കാപ്പി നല്ല കാപ്പി വെരും അപ്പൊ ഉം
ആഹ് ആഹ് ആഹ് അത് ആ കുരു അങ്ങനെ മിക്സിയിട്ടാ പൊടിയോ
മിക്സിയിലല്ല നമ്മള് എന്താ മറ്റേ പൊടിക്കുന്ന സ്ഥലം ഉണ്ട് ആ പൊടിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ കൊണ്ടകൊടുവാ ചെയ്യാ അപ്പൊ അവര് വറത്ത് പൊടിക്കും അപ്പൊ അവര് വറ്ത്ത് പൊടിച്ച് നമുക്ക് തരും നമ്മള് കുരു കൊണ്ടെ കൊടുക്കും ഒണക്കിയ കുരു കൊണ്ട് കൊടുക്കും അവര് വറത്ത് അത് പൊടിച്ച് നമുക്ക് തരും നമ്മൾ അത് തന്നെ മേടിച്ചിട്ട് വരും ആ പൊടിക്ക്ന്നേയ്ന്റെ പൈസ കൊട്ത്ത്ട്ട്
വേടിച്ചു വെരും ആഹ് നമ്മള് സാധാ അരിയൊക്കെ പൊടിപിക്ക്ണ പോലെ
അതെ നമ്മടെ. ആ സംഭവം തന്നെ നമുക്ക് തന്നെ കിട്ടും അപ്പൊ നല്ല ഇതല്ലേ
ഉം ഉം
മറ്റേ പൊടിയൊക്കെ മേടിക്കാനാണേ നല്ല പൈസെയാണ് പിന്നെ അതൊക്കെ ക്വാളിറ്റി ഇണ്ടോന്ന് അറിയ ത്തില്ല അമ്പൊ പിന്നെ നമ്മളെന്താക്കും നമ്മളിങ്ങെനെ ചെയ്യാ
ഉം ശെരിയാണ് ട്ടോ
അപ്പൊ എന്താലും നമുക്ക് ഉണ്ടാവും കുറേ കാലത്തേക്ക് ഉണ്ടാവും
ഇഹ് റബ്ബറൊക്കെ റബ്ബറൊക്കെ എങ്ങനെ കൊറവാവും
റബ്ബർ ഞങ്ങള് വെട്ടാൻ തൊടങ്ങിയിട്ടില്ല ഇപ്പൊ വെച്ച് ട്ടൊള്ളേ കൊറച്ച് കാലയൊള്ളു വെട്ട് വെച്ചിട്ട് വെട്ടാൻ തൊടങ്ങയിട്ടില്ല അത്‌
അഹ് ആഹ് അതിന് അതിനും ഉണ്ടല്ലോല്ലേ എന്തോ മെഷീനൊക്കെ ഷീറ്റ് അടിക്ക്ണ
ആഹ് അതിന് മിഷീനുണ്ട് നമുക്ക് മെഷീൻ ഇല്ല നമ്മുടെ എന്താക്കും ന്ന് അറിയത്തില്ല നമ്മടെ അപ്പറത്തേക്ക് ഒകെ മെഷീൻ ഉണ്ടെന്ന് തോന്ന്ന്നു അവിടേക്ക് കൊണ്ടെക്കൊടുക്കുവായിരിക്കും
ആഹ് അത്‌ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇണ്ടെങ്കി അവ്ടെ പോയിറ്റ് അടിക്കാലൊല്ലേ
ആഹ് അവടെ പോയി അടിക്കാം അല്ലാതെ ഈ രണ്ട് ഞങ്ങക്ക് കൊറച്ചൊള്ളൂ അതിന് വേണ്ടിട്ട് മെഷീൻ മേടിക്കാനൊന്നും പറ്റത്തില്ലാ ആഹ് അതെ ഇല്ലെ എന്തായാലും മേടിക്കാതിടിക്കാനും ഉം അതിന്റെ കാര്യൊന്നും അറിയത്തില്ല
ഉം
അങ്ങനെയൊക്കെ എങ്ങൻ അതെ അവടെൻ അവടെ അവടെ അങ്ങനെയൊന്ന് അവടെ എന്താ ഊരാ അവ്ടെ എന്താ
ഇബടെ അങ്ങനെ ഒന്നും അല്ല ഇബടെ ഇപ്പൊ തേങ്ങ പിന്നെ വാഴ ആഹ് ഞമ്മക്ക് അത്യാവശ്യത്തിനുള്ളത് അങ്ങനെ ഇണ്ട് അത്യാവശ്യ ത്തിന് നമ്മക്ക് ഉപയോഗിക്കാൻ പറ്റിയത് അല്ലാതെ പൊർത്ത്ക്ക് കൊടുക്കാൻ മാത്രം ഒന്നും ഇല്ല
അല്ല ഞാനീ ഈ മണലിന്റെ കാര്യവാ ചോയ്ച്ചെ മണൽലിങ്ങനെ നട്ട് വെച്ചിട്ട്ണ്ടെങ്കിൽ എന്താ ഉണ്ടാവാ മണൽലെന്താ
ഏഹ് മണലൊക്കെണ്ട് തെങ്ങൊക്കെ നല്ലം ഇണ്ടാവും
ആണോ
വാഴക്കാണ് കൊർച്ചൊരു ഇത്ല്ലെഹ് കാരണം വാഴ ഭയങ്കര ചൂടായി കഴിഞ്ഞാൽ ഏഹ് വേം നശിച്ചു പോവും കാരണം ഈ ചൂട് താങ്ങാൻ പറ്റൂല എല്ലാ സമയത്ത് നമുക്ക് അത്‌ നനച്ചു കൊടുത്താലൊക്കെ അത്യാവശ്യക്കെ ഉണ്ടാകും പക്ഷെ വേനലായി കഴിഞ്ഞാല് ഞാൻ ഇങ്ങനെ എപ്പളും വിചാരിക്കും വേനലാവുംമ്പോത്തിന് കൊല വെ ട്ടാനാവണെ വിചാരിക്കും കാരണം വേനൽക്ക് കൊലച്ച് കഴിഞ്ഞ കിട്ടൂല്ല കാരണം പുറത്തൊക്കാ ചൂടോണ്ടത് കരിഞ്ഞി പോണമാതിരി
ഓഹൊ.
നമുക്ക് അധി നമൻക്ക് അധികം വെള്ളം ങ്ങട്ട് വെള്ളം ങ്ങട്ട് പൈപ്പ് വെള്ളല്ലേ. അത് അധികം അടിക്കാനുംപറ്റൂല.
ആഹ് ആഹ് ആഹ്
പിന്നെ ആഹ് എല്ലാത്തിനും വെള്ളം തന്നെ നമ്മക്ക്ങ്ങനെ എടാത്താ മാത്രം വെള്ളംണ്ടാവൂലല്ലൊ. വേൽക്കാലത്ത് എങ്ങനിം അടീക്ക് പോവൂലല്ലോ കെണറില് അപ്പൊ. നനക്കാന് നനക്കാനും ബുദ്ധിമുട്ടാകും ഫുള്ള് നശിക്കും പിന്നെ മഴക്കാലത്ത്. അയ്മന്ന് കിളിർത്ത് വന്നത്ണ്ടെങ്കി കിട്ടും അത്ര തന്നെ
ആഹാ അവിടെങ്ങനെ തേങ്ങ ഉണ്ടാവൂലേ തെങ്ങ് ഉണ്ടാവൂല്ലേ കൊറേയായ്ട്ട്.
ആഹ് തെങ്ങ് തെങ്ങിഷ്ടംപോ
അപ്പൊല്ലാ കറീലും ഇങ്ങനെ തേങ്ങവെച്ച്ട്ടാകറിവെക്കാ.
ഇല്ല്യ ഞാന് ഇവിടെപ്പം കൊർച്ചാൾക്കാരായതോണ്ട് ഞാനങ്ങനെവെക്കലി ല്ല എല്ലാരും കൂടിണ്ടാവുമ്പോ ഞാന് വെക്കും.
നമുക്കാകെ ഒരു തെങ്ങേള്ളൂ ട്ടോ നമ്മടെ മുറ്റത്ത് ഒരു തെങ്ങൊള്ളു. തേങ്ങീം കൊണ്ട് മമ്മി എല്ലാത്തിലും വെച്ച് കറി അര്ച്ചിണ്ടാകും. അത് വീട്ടില് തേങ്ങാന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടാണെ, തേങ്ങാന്ന് പറയുന്നത് ഭയങ്കര കാര്യാവീട്ട്ല്.
ഇവിടെ ഇമ്മാക്കും ൻ്റെ അമ്മായ്മാക്ക് ഭയങ്കരിഷ്ടാണ്. പക്ഷെ ഞാനങ്ങനെ കൊടുക്കലില്ല ഇമ്മാക്ക് പ്രായായി വര സൂപ്പർ അസിഡിറ്റിപ്രശ്നങ്ങളൊക്കെ. ഡോക്ടർ പോകുമ്പോ പ്രത്യേകംപറഞ്ഞ് തേങ്ങാ അങ്ങൻത്തെ ഉരുളക്കിഴങ്ങ് അങ്ങൻത്തെ സംഭവങ്ങ നല്ല ഒഴിവാക്കാ പറ്റ്ണോട്തോളം പക്ഷെ ഇമ്മാക്കെപ്പളും തേങ്ങര്ക്കണംന്നന്നെ. ഒഴിവാക്കാൻ പറ്റ്ണോട്ത്തോളം ഒഴിവാക്ക, നമ്മള് തേങ്ങര്ച്ച് കറി വെച്ച എങ്ങനിം ബാക്ക്യാവും. പിന്നെ ഇന്നത്തെ കറി നാളെ കൂട്ടോ. ഞാനീ കണ്ടതൊക്കെകൂടി എന്താകാട്ട. അപ്പൊ ഞാൻപറയും ഞാവെ കൂല, എല്ലാരും കൂടി കൂ ഇണ്ടാവുമ്പോ വെക്കും ഞാ
അതെ ആഹ് അല്ല അപ്പൊ പിന്നെ ഈ തേങ്ങതാക്കീട്ട്. എണ്ണയുണ്ടാക്കൂലേ നിങ്ങള്.
ആഹ് ഞാൻ ഇപ്രാവശ്യം ആട്ടീര്ന്ന്. അത്യാവശ്യം എണ്ണൊക്കെകിട്ടി, നാനൂറ്റിചില്ലാം തേങ്ങാട്ടി. ഉം അത് ആഹ് വർഷത്തിലൊരിക്കെ. ട്ടുള്ളൂ തേങ്ങ ഏകദേശം ഒരു വർഷം. ആഹ് അത്യാവശ്യംപ്പം അത്പൊ ഇപ്പൊ മുപ്പത്തിമൂന്ന് ലിറ്റർണ്ട്.
ആണോ ആഹ്ആഹ്.
അത് പിന്നെ അത്യാവശ്യം ഒരു വർഷൊക്കെ പോവും. ഇവ്ടെങ്ങനെ ആഹ് മീനൊന്നും അത്ര പൊരിക്കാനൊക്കെ കൊറവാ വറ്റിക്കലാണധികം അപ്പൊഅയ്നൊന്നുംവല്യകൊയ്പ പൊരിക്കുമ്പോളൊക്കല്ലെ കൊറേ എണ്ണ ചെലവ്.
അതെ ആഹ്.
ഉം. ആഹ് തേങ്ങ ചെലേ ദിവസം ആഹ്. ചെലേ സമയത്ത് ഒന്നും തീരെ തേങ്ങണ്ടാവൂലട്ടോ നമ്മൾത് തേങ്ങട്ടൂല പിന്നെ ഒന്നിനും പറ്റൂല അത് പൊർത്ത്ന്ന് വാങ്ങാലന്നെ വെൾച്ചെണ്ണ ഏണെങ്കിലും ഓയലാണെങ്കിലും.
പക്ഷെ ഈ പൊറ്ത്ത്ന്ന് വെളിച്ചെണ്ണൊക്കെ വേടിക്കുമ്പൊ എന്തൊരു മായാന്നറിയൊ അതില് ഈ മെഴുകൊക്കെ ഉരുക്കി ഒഴിച്ച്ട്ട് നമുക്കത് കാണുമ്പൊ തന്നെ.
വെൾച്ചണ്ണേല് ഒന്നും ഇല്ല്യത്ര വെൾച്ചെണ്ണന്റെ ആ ഒരു മണം.
മെ മെഴുകാണ് ഉരുക്കി വെച്ചേക്കുന്നെ. ഇതൊക്കെ കഴ്ച്ച്ട്ട് എന്തൊക്ക അസുഖം വരൂന്നോ ഉം.
ഇവടെ ന്റെ ഹസ്ബൻ ഈ സൺഫ്ലവറോയൽന്ന് പർഞ്ഞ സംഭവം കണ്ടൂട.
ആഹ്
ഞാന് പൊതുവേ ഒന്ന് കാണാതെ വാങ്ങല് ഇണ്ട് എന്തൊക്കിലൊക്കെ വേണ്ട വെൾച്ചെണ്ണിം രണ്ടും വാങ്ങും ഞാന്
ആഹ് കോക്കനെട്ടോയിലാ നമ്മള് യൂസയ്യുന്നേ മറ്റേതൊന്നും യൂസയ്യത്തില്ല ഉം
അതോണ്ട് വെല്യ കൊഴ്‌പ്പല്ലട്ടാ അവിടെ തന്നെ ചൂളേലിട്ടിട്ട് ചൂടാക്കിയിട്ട് തേങ്ങ ചൂടാക്കിറ്റ് ആങ്ങനൊരു സംഭവണ്ട അപ്പൊപിന്നെ അവടെ അവരന്നെ എണ്ണ ഇണ്ടാക്കിതരും
ഉം
അപ്പൊ അവ്ട്ന്ന് വാങ്ങുമ്പ നമുക്ക് വെല്യയ കൊഴപ്പല്ല നമ്മുക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റും മ പാക്കറ്റ് വെൾച്ചണ്ണ പ്പ അങ്ങന വാങ്ങലില്ല അപ്പൊ പിന്നെ ആട്ടിയ ആട്ട്ണ ആ ആട്ട്ണേന്റെ മുന്നെ വാങ്ങിന് ആട്ടീനേശം ഒരു വർഷൊക്കെ ആഹ് ഒരു വർഷൊക്കെ ഉപോയിക്കാൻള്ളത്ണ്ടാവും
ഹ ഹ
പിന്നെന്താ അങ്ങനെക്കേ ആഹ് ശെരിയാണ് ഇങ്ങള് വീട്ടിലന്നെപ്പോ അയാള്ണ്ടെങ്കിൽ പിന്നെ കൊഴപ്പല്ല മറ്റത് അതിലന്നെ എത്ര പോരും പൈസവാണം ഒരു ലി
അതെ നമക്ക് ഭയങ്കര ക്ഷാമാണ് എണ്ണക്ക് ക്ഷാമന്ന് പറഞ്ഞിണ്ടെൽ നമ്മളിങ്ങനെ പെ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം ഇങ്ങനെ എടുത്ത് തീർക്കുന്നുണ്ട് എണ്ണെക്കെ ഭയങ്കരായിട്ട് എടുക്കുന്നുണ്ട് ഇപ്പൊ തലേ വെക്കാൻ തന്നെ മുടിയിൽ വെക്കൻ തന്നെ മുടില് ഏതോ എ എണ്ണവെക്ക
ഞാനിപ്പ ആട്ടിൻ്റേശം ആട്ടിയൻ്റെ ആ എണ്ണെന്ന തേക്ക ജെസ്‌റ്റൊന്നിങ്ങന ഇതാവും തടവു ആ പിന്നെ അയിന് മുന്നേ ഞാന് അങ്ങനെ എണ്ണ കാച്ചിയ വെൾച്ചെണ്ണ കിട്ടൂലേ
ആഹ് ഉം ഹ് ഹ് അവരെന്നെ നല്ല എണ്ണ ഇതാവും പിന്നെ ഈ എണ്ണയൊക്കെവുമ്പോ പിന്നെ അത് വെക്കാ വെക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്
റ്റഅങ്ങനെ എണ്ണ തേച്ച് കുളിക്ക്ണ ആളല്ലാതെ
ആഹ്ഹാ
ഇമ്മ പിന്നെ പാര ട്ട് ഇവടെ പിന്നെ ഇമ്മ പാര എപ്പഴും പാര ട്ട് കുളിക്കാൻ പോവുമ്പളും പാര ട്ട് പിന്നെ കുളി കയിഞ്ഞ് വന്നാ മറ്റേ പാര ട്ട്ണ്ടല്ലോ വെറൊരു കളറ് അത് അല്ല അത് കൊർച്ച്
ആഹ് എനിക്കൊരു എണ്ണ വെച്ചല്ലേ ഒറക്കം വരത്തില്ല എടയ്ക്ക് എടക്ക്യ് അമ്മ ഇപ്പള എപ്പളും പറയും അമ്മ എപ്പളും പറയും
കാരണം എന്റെ മുടി ഇങ്ങനെ പാറരുത് അങ്ങൻത്തെ രീതില് ഞാ എപ്പളേങ്കിലൊന്ന് തേക്കുള്ളൂ
ഞാനും അതെ ആഴ്ച്ചേലൊരിക്കലേ തേക്കുളൂ ആഴ്ചയിലൊരു വട്ടം അത് ശനി ആഴ്ച ഞാറഴ്ച്ച അപ്പൊ പിന്നെ പൊറത്തൊന്നും പോവത്തില്ല അപ്പൊ ശെനി ഞായറു തേക്കുമ്പാണ് എന്താണ് ഭയങ്കരായിട്ട് എണ്ണ വെക്കുമ്പോ എണ്ണ വേണല്ലോ എനിക്ക് എണ്ണ തേച്ചില്ലെങ്കിൽ പിന്നെ ന്താണ് ഒരുമാതിരി ഒറക്കോ കിട്ടത്തില്ല അപ്പോ ഒറ ക്കം കിട്ടത്തില്ല എന്ന് പറുമ്പോ അമ്മ പറയും എണ്ണ വെച്ച് കുളി ക്കി എണ്ണ വെച്ച് കുളിക്കി അതോണ്ട് ഒറക്കം കിട്ടാത്തെ ഒറക്കമില്ലാത്തേന്ന് പറഞ്ഞിട്ട് ഉം
അതിനന്നെ നല്ല ഇതാണ്. ഉം
ഉം എന്നാ ശെരി.
ഓക്കെ, ഗുഡ് നൈറ്റ്. ആഹ്